ന്തോ
ഹലോ
ആ കേക്കണുണ്ടോ?
കേൾക്കണുണ്ട്.
ന്താ ചെയ്യണെ
വീട്ടിലിരിക്കയാണ് വെർതെ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യുന്നില്ല. നിങ്ങളെന്താ വർക്ക് ചെയ്യാണോ?
ആഹ് വർക്ക് ചെയ്യാണ് കേറ്ററിംഗ് പരിപാടിയുണ്ട് കേറ്ററിംഗിൻ്റെ ഒരാളാണ്
ആഹ് ഇന്നെന്താ ലീവാ
ആഹ് ഇന്ന് വർക്ക് കിട്ടിയില്ല
ഇന്നെങ്ങനെ കാലാവസ്ഥയൊക്കെ
കാലാവസ്ഥ കൊയപ്പൊന്നുല്ല ഇവടെ മയക്കാറുണ്ട്
ഇവടെ നല്ല വെയിലാണ് ഇന്നുന്നലെക്കായിറ്റ് നല്ല വെയിലാണ്
ഏ ങ്ങളെവിടെ സ്ഥലൊവിടെ
അതൊന്നും ചോയിക്കാൻ പാടില്ല
ഇപ്പെങ്ങനെ പോണ് സുഖാണോ
സുഖാന്ന് അങ്ങനെ പോന്നുണ്ട് എന്തേലും വേറെ എന്തേലും പഠിക്ക്ണ് ണ്ടോ
വേറെ പഠിക്ക്ന്നൊന്നില്ല അപ്ലൈതിണ്ട് കോളേജ്ക്ക് പോം കോളേജ് കയ്യാൻ നിക്കാണ്
ഉം കോളേജ് ഡിഗ്രിയാണോ
ആഹ് ഡിഗ്രി
ഡിഗ്രി എന്താ ചെയ്യണത്
ഇതാണ് പിജി എടുക്കാ
ആഹ് സെക്കൻ്റിയറ ഫസ്റ്റിയറാണ് എങ്ങനെ എന്താണ്
ആൻസർ സെക്കൻഡ് ഇയർ അയിന്റെടയിലൂടെയീ കാറ്റ് ട്രിങ്ങും പോകും
ഒയിവുളള ദിവസങ്ങളിലല്ലേ
ഉം
പിന്നെ എന്തേലും വർക്ക് ചെയ്യാനി എന്താണ് താല്പര്യം എന്ത് വർക്കിനോട താല്പക്കെള്ളത് താല്പര്യൊക്കെള്ളത്
താല്പര്യംന്ന്വെച്ചാ അങ്ങനൊന്നുല്ല പയെ എ എന്തെങ്കിലും കിട്ടിയാ പോയിട്ട് ചെയ്യണം
ഡിഗ്രിയക്ക കയിഞ്ഞിട്ട് എന്തിനോ എന്തെടുക്കാനാണിഷ്ടം എന്ത് വർക്ക് ചെയ്യാനാണ് എന്താണ് എന്ത് ജോലി ചെയ്യാനാണ് ഇഷ്ടം
അങ്ങനോയ്ച്ചാപ്പ പ്ലാനൊന്നുല്ലാ ജസ് സ്റ്റൊന്നെടുത്തൊക്ക
എടുത്ത് വെക്കാന നമ്മളൊരു ഡിഗ്രിയൊക്കെ പഠിക്കുന്നൊരു വ്യക്തിക്കിപ്പോ ഇന്നൊരു പ്ലാനൊക്കിണ്ടാവുവല്ലോ ഡിഗ്രി കഴിഞ്ഞ ഇന്നത് ചെയ്യണം അത് കഴിഞ്ഞ് ഇന്ന വർക്ക് ചെയ്യണംന്നൊക്കെ പി എസ് സി എയ്താന്ന് പറഞ്ഞാ അതൊക്കെ മ്മക്ക് ഭാഗ്യം പോലെ കിട്ടും പി എസ് സി അപ്പ അയിന്റ മുന്നേ പി എസ് സി എയ്തും നമ്മളൊരു വർക്ക് ചെയ്തുങ്ങോണ്ടിരിക്കുമ്പഴല്ലേ നമ്മള് പി എസ് സി ചെയ്താ
ആഹ് പി എസ് സിക്ക് ഇനി പഠിക്കാൻ പോണ അമ്മോൻ എല്ലാരും പി എസ് സിയാണ് അപ്പ എന്നേം പി എസ് സി എഴുതണം റെയിൽവേലാണ് ഇനിക്ക് ഇൻ്റൊരു എയിമ് റെയിൽവേല
അയ് ഞാൻ ചോയിച്ചത് എന്താണ് ഇഷ്ടം എന്താണ് വർ
അനേ എനിക്ക് എനിക്കെനോ സാ വർക്ക് യൂട്യൂബില് ഇപ്പിങ്ങനെ പൈസണ്ടാക്കി ലോ എന്തെങ്ങനെ കറങ്ങണം അതാണ് പക്ഷേ ഈ റെയിൽവേ കിട്ടിയ അത്ര മെച്ചം പ്പയിന് പഠിക്കാ
ആഹ് അങ്ങനെ ല്ലേ
പഠിക്കണം നിങ്ങൾക്കെന്താ ആഗ്രഹം
എനിക്ക് വർക്ക് ചെയ്യണത് ഇഷ്ടാണ് ഞാന് എന്താണ് ഞൻ വർക്ക്ൊന്നും ചെയ്യണില്ല അപ്പൊ ഡി എം എൽ ടി കഴിഞ്ഞതാ ണ് ഡി എം എൽ ടി ർഞ്ഞ ഡിപ്ലോമ
ആ ഡിപ്ലോമ് ആ അല്ല ഒരാൾക്ക് അഞ്ചു കോള് ചെയ്യാൻ കയൂ ലേ ഇതില്?
ആഹ് കയിയും ആ കയിയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മക്ക് അഞ്ചല്ല നമ്മക്ക് അ ഒരാൾക്ക് അഞ്ചു പ്രാവശ്യം അടിക്കാം
ആ ഒരാവശ്യം അല്ല ഇപ്പ ഇങ്ങളിപ്പ ഇന്നെ അടിച്ചാല് ഇൻ്റെ ടാ കംബ്ലീറ്റാവൂലേ
അങ്ങനെയല്ല
മുപ്പത് കോള്
എത്രപ്പ കിട്ടും
അത് ഇനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ്
ഞാനും ഫസ്റ്റ് ടൈമാ
ഞാന് ഇന്നലെ ജോയിൻ ചെയ്തിട്ടെയുള്ളൂ.
ആഹ് ഞാനൊരു മൂന്ന് ദിവസായി അയില് രണ്ട് കോളില് പൂജ്യം ഇതാ ആൾക്കാര് ഫോണ് ചെയ്യാ
ആഹ് അത് ഗേളാ ബോയാന്നാ ഓല് ചോയിക്കണത്
ആ ഓൽക്ക് ഗേള്ണ്ടെങ്കിലേ വർത്താനം പറയുള്ളൂ
അയിന് ഗേള് ഞാന് ഞാൻ തന്നെ അർ ബ്രോന്റെ കോള് അറിയാതെടുത്തതാ
ഏഹ് ഗേളും ഗേളാ വർത്താനം പറയണ്ടേ? അങ്ങനെ ബോയിം ഗേളും വർ ർത്താനം പറയാന് പറ്റൂലാ?
അങ്ങനെ പറയാൻ പറ്റും നമക്ക് താല്പര്യ ഇണ്ടെങ്കിൽ നമക്ക് ഇഷ്ട്ടം ഇണ്ടെങ്കിൽ മാത്രം
ആ അപ്പൊ ഈ പ്രൊഫൈല ഉണ്ട ഓൾക്ക് എടുത്തുടെ ഞാൻ എത്രോ ഗ്രൂപ്പിൽ മെസ്സ ഫ്രീ ഉണ്ടാവും അപ്പോൾ ഫ്രീ ആണെങ്കിൽ അപ്പോൾ ഗേൾ ആദ്യെന്ന് ചോദിച്ച വെച്ചാൽ ഒും ഗേള ആണ നമക്കിനി ഇത് കംപ്ലീറ്റ് ചെയ്താ അവള പോയി നോക്കുന്നല്ലല്ലോ
എല്ലാർക്കും വറതല്ലേ
ഓ എല്ലാർക്കും ഓരോ ഇത് തന്നെ
ഉം ഞാന ഡീ ഏഹ് ആ വേൾഡ് കപ്പ് ഇപ്പപ്പ കാണുല്ല ല ഫസ്റ്റ് ഫൈനൽ മാത്രം ഫൈനലിനോട് താല്പര്യല്ലോ അല്ല അത് നമ്മള് അങ്ങനെത്തെ ദീമിനോട് പ്രത്യേകിച്ച്തൊരൂന്നുല്ല
മെസ്റ്റർ
മെസ്സ് മെസ്സിനോട് ഇന്നര് അല്ലാതെ നമ് ഇതോന്നില്ല ഫൈനൽ കാണാം ഇഷ്ടാണ് ഒരു തുടർച്ചയാ അഞ്ച് വർഷത്തെ ഫൈനലൊക്കെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പില് ആരായിരുന്നു വിന്നറ്
കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന
അർജന്റീന അതിന്റെ മുന്നത്തെ വേൾഡ് കപ്പിലോ
ഫ്രാൻസ്
അതിന്റെ മുന്നെത്തേതോ
അതിന്റെ മുന്നത്തിൽ ജർമ്മനി രണ്ടായിരത്തി പത്ത് സ്പെയിന്
സ്പെയിനല്ലേ ഓക്കേ
ആ വേ നമ്മള് ഞാൻ ഇന്ന് ഇപ്പോള ഇനിപ്പൊ ഒന്ന് കൂടി ഉറങ്ങി ഞാപ്പൊ ഇന്നലെ മൂന്ന് കളി അടുപ്പിച്ച് കണ്ടാണ്ടതീല
ഉം
ആറര ആറരക്കെ കടന്നു തന്നെ
ഞാൻ വേൾഡ് കപ്പ് ഇത് കാണല്ലേ കളി കാണൂല്ല ഫൈനല് കാണും
ആയിനലല്ലേ എത്ര വയസായി
നമുക്ക് പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദി ചോദിക്കാൻ പാടില്ല
അങ്ങനെയുണ്ടോ
ഉണ്ട്
പേഴ്സണൽ എന്ത് ചോദിക്കുവാ
ഒന്നും പാടില്ല
ഫേക്കായി പറയാൻ പറ്റൂലേ
ഒന്നും ചോദിക്കാനേ പാടില്ല
ആ അങ്ങനൊക്കെ ഉണ്ടല്ലേ ഈ നാട്ടുകാർ അങ്ങനെ അതിങ്ങനെ വർത്തമാനം പറ എന്താണ് അത് ഇതിൽ ആ എത്ര ഇഞ്ച് പത്ത് ഇഞ്ചല്ലേ
പത്ത് മിനിറ്റ്
അപ്പ മ്മള് ഒരു കോള് ചെയ്താൽ നമുക്ക് അമ്പത് റുപ്പിയ കിട്ടും പറഞ്ഞേ
അങ്ങനെയാണ് ചോദിച്ചാല് കറക്റ്റ് എനിക്കറിയില്ല ഞൻ ഇതില് വർക്ക് ചെയ്യണള്ളൂ
ആ എന്തൊയെല്ലാം റെക്കോട്ചെയൂലേ
ആ. റെക്കോഡ് ചെയ്യും
ആ അതാണ് ഈ പേഴ്സണല് കാര്യം പറയാറ്റില്ലഞ്ഞെ
ഏ
അവിടെപ്പങ്ങനെ
ഇവിടെ നല്ല വെയിലാണ് ഇല്ല മഴല്ല ഇവിടെ ഇല്ല ഇല്ലല്ല വെയിലാണ് എങ്ങനെ ട്രാവലറൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ യാത്രകളൊക്കെ ഇഷ്
ആ യാത്രകൾ നല്ല ഇഷ്ടാണ് അത് അയ്നാണിപ്പോ ഇത് പ്ലാന് ആ വീട്ട്ത്തോൽക്ക് കൊഴപ്പല്ല വീട്ട്ത്തോൽക്ക് പൈസ ഉണ്ടെങ്കി മാണി പോവാ ഞാപ്പം
അങ്ങനെയല്ല ചോദിച്ചത് ഞാന് വീട്ടിൽ എന്തെങ്കിലും വർക്കിന് സഹായിക്കോന്ന്
വീട്ടിന്ന് വർക്കിന് സഹായിക്കാൻ കൊഴപ്പല്ല ഓല് സപ്പോർട്ടാണ്
നിങ്ങള് വീട്ടിൽ എന്തേലും സഹായിക്കോന്ന്‌
ഞാൻ വീട്ടില് ഏ ഏ അ വീട്ടിൽ ജോലികളന്ന അങ്ങനൊന്നുല്ല പാത്രം കഴുക അതൊക്കെന്നല്ലള്ളു ഡ്രസ്സ് തിരുമ്പ സ്വന്തം കാര്യങ്ങള് ചെയ്യും. വാഷിങ്മിഷിൻ
പിന്നെപ്പെന്താ വേറെ എന്തൂല്ലല്ലോ പിന്നെ രാവിലെ പോയ ഇബടെക്കന്നെ പോവും. പണിൻ്റെ പണിക്കോകും ആ ഉം നിങ്ങൾക്ക് എന്താ അംബിഷൻ
എനിക്ക് ക്രാഫ് റ്റ്
ക്രാഫ്റ്റിംഗോ
ഉം
ആ അയ്നയ്ന് കോഴ്സ്ന്ന് പഠിക്ക പഠിക്കാണ്ടോ?
കോഴ്സ് പഠിക്കണില്ല ഞാന് ഓൺലൈനായിട്ടാണ് ഇപ്പ കിട്ട്ണ അപ്പം ഇൻക്ക് ഓൺലൈന് വേണ്ട ഓഫ്‌ ലൈൻ വേണം വിചാരിച്ച് ഇങ്ങനെ നോക്കണണ്ട് അല്ലാതെ പ്രത്യേകിച്ച് വ ക്കുകളും ചെയ്യണില്ല
അങ്ങനെ
അങ്ങനെ
സിനിമ ഒക്കെ കാണാറുണ്ടോ
മൂവി ആദ്യൊക്കെ കണ്ടിരുന്നു ഇപ്പെനിക്കിഷ്ടല്ല.
അതെന്തേ നല്ല രസാണല്ലോ മൂവീസ്. ആാ അങ്ങനെ പോകുന്നുല്ലേ എ ഞാ പ്ലസ്ടു ഹ്യമാനിറ്റീസ് അതാ പിന്നെ ഡിഗ്രി ഇട്ത്തെ.
ആ
ഇപ്പോൾ ഹിമാനിറ്റീസിനു സ്കോപ്പ് ഇില്ലല്ലോ
കോപ്പ്ർഞ നമ്മള്
അത്ര സ്കോപ്പില്ല ഈ കൊമേഴ്സ് സയൻസിന്റെ അത്ര സ്കോപ്പൊന്നുല്ല ഹുമാനിറ്റീസ്‌
കോമേഴ്സ് സയൻസ് ന്നൊക്കെ പറയുമ്പോ നമ്മള് സയൻസ് എന്നൊക്കെ പറഞ്ഞാല് നല്ല ഹൈ ഡോക്ടേഴസ് എഞ്ചിനീയർ അങ്ങനെ ആ ലെവല് പോവും എന്താണ് കോമേഴ്സ് ന്ന് പറഞ്ഞാ നമ്മള അക്കൗണ്ടൻസി ഈ ഞാൻ ഹുമാൻറ്റിസ പട് തിന്നത്
ആ ഞാൻ ഉമാനിറ്റിസ എടുത്തെ പത്തിലെത്ര എ പ്ലസ് ണ്ടായീന്ന്
പത്തില്ല് എ പ്ലസ് നാല്
ആ എനിക്ക് അഞ്ചോള്ളൂ സൈമന്നെണ്
ഉം പക്ഷെ ഹുമാനിറ്റീസിന് സ്കോപ്പ് ഇല്ലന്നല്ല നമ്മള് എന്താണ് നമ്മളെ ഭാവിന്ന് വെച്ചാല് അതിനനുസരിച്ച് മുന്നോട്ട് പോയാല് ഏത് ഹുമാനിറ്റീസിനും സ്കോപ്പ് ണ്ട്
ആഹ്
ഇപ്പൊ റെയിൽവേ ന്നൊക്കെ പറഞ്ഞു റെയിൽവേൽ പോവാനിപ്പോ നമുക്ക് എന്ത് ചെയ്യണ്ടാ സയൻസ് എടുത്ത് ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യ
അയ്‌ന്റെ ടെ സയൻസും പഠിക്കാ അല്ലതെ ഇസ്റ്ററിം പഠിക്കാ
ഇസ്റ്ററി പഠിക്കെ നമക്ക് ടീച്ചി ടീച്ചിങ്ങിന്റെ മേഖല അതേമാരി വക്ക് കീല് അങ്ങനെ ഒരുപാട് നല്ല നല്ല സ്കോപ്പേള് ഈ ഉമാൻറ്റീസിലുണ്ട്.
ഉം
നമ്മള് ഏതടുത്തു നുള്ളീലല്ല നമ്മൾ ചെയ്യണ വർക്കിലാണ് കാര്യം.
ഉം വമ്മ ഇയിപ്പ അങ്ങനെ നോക്കും.
നമ്മള് ചെയ്യുന്ന വർക്കിലാ നമ്മുക്ക് കാര്യന്ന് എന്തിനും നല്ലൊരുല്ല ങ്ങള് വിചാര്ച്ചത് മാരി നട
നിങ്ങളെ നിങ്ങളെ ഗ്രാഫറ്റിഗ് ഒക്കെ എങ്ങനെ പോണ് അയോ
ഉം കറക് ആ പത്ത് മിനിറ്റ്
ആഹ് എന്നാ ശരി